ഹലോ കേക്കണ്ടോ മോളോ
ആ കിടന്നു
കിടന്നോയിക്ക
ഇല്ല ഇല്ല എവിടെ കിടക്കണ് അനെ ഒന്ന് വിളിച്ചിട്ട്കിടക്കാൻ വിചാരിച്ചു
ഭക്ഷണം കഴിച്ചില്ലേ
ഓ ഭക്ഷണം ഒക്കെ കഴിച്ചു മോൻ ഭക്ഷണം കഴിക് അവിടെ കഴിഞ്ഞ അഴ് ചോ ഭക്ഷണം
ആ ഭക്ഷണം കഴിച്ചു കിടന്നിട്ട് കുറച്ച് നേരയി ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കി ഇരിക്കായിരുന്നു ഉ എന്റെ എവടെക്കെമക്കൾ
എല്ലാരും ഉറങ്ങടോ എല്ലാരും ഉറങ്ങീന്നറിയാം
ആ എല്ലാരും ഉറങ്ങിഇവിടെ എല്ലാരും ഉറങ്ങി ഞാനു
വേറെ സൗണ്ട് കേക്കണ്ടല്ലോ ശബ്ദം കേക്കണ്ടല്ലോ
എങ്ങനെ
ഹെഡ്ഫോൺ ആണ്
കേട്ടില്ല
ആ വേറെ വേ സൗണ്ട് വരുന്നുണ്ട്ന്ന്റയാാം ഫോൺ ഇളകുമ്പോളേ ഉം അ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഒക്കെ
ഹ ഹലോ
കുറച്ച്ആയിസംസാരിച്ചിട്ട്വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാന്ന് പറയാ
ആ ഇപ്പോ കേക്ക്ണ്ട്
ഉം
പിന്നെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്ന്ന് പറയാ
ആ വിശേഷങ്ങൾ ഇങ്ങനെ പോണ് മഴൊക്കെ ഇണ്ട അവിട
ഇല്ലയ മോള നല്ല വെയിലാണ്
ഹേ ഇല്ല ഇവിടെ നല്ല വെയിലും പകൽ ഒക്കെ നല്ല വെയില നല്ല ചൂട മഴശ സമയത്ത് മഴയെല്ലായിരുന്നു
ആ ആ അതന്നെ കയ്ഞ്ഞ പ്രാവശ്യം എന്തോ ഒരുമാഴല്ലേ എന്താ ഒരു കുട്ടത്തിൽ മൊത്തത്തിലെ പ്രളയമാണെങ്കില് ഒരു പുദ്ധത്തിലെ വേന വരൾച്ച എന്താ ചെയ്യ
ഉ ഒരു കാലം മറിഞ്ഞ് മാറി മറിഞ്ഞേ വിളിക്ക അതോട് അസുഖങ്ങളോ പിടിപെട്ടിട്ട് വീ്യുന്നില്ലേ അസുഖങ്ങൾ വന്ന വന്ന് വന്ന ഒരു സമയം നമുക്ക് കിട്ടു കിട്ടുന്നില്ലല്ലോ അസുഖങ്ങള കൊണ്ട് തോറ്റില്ലേ ശേഷി ഇല്ല്യല്ലോ അതന്നെ അവസ്ഥ എന്താ ചെയ്യാ
വാചക് പെട്ടെന്ന് ഒന്നും ആവൂല മഴണ്ടായാലൊന്നും പനിക്കൂലേര്ന്ന് ഞാ അങ്ങനെ പറയും സ്കൂളിലക്കെ പോണ സമയക്കായി മഴ കൊണ്ട് പോയാലും പെട്ടെന്ന് പന്യൊന്നും വര്ല്ല ഇപ്പോന്നും മഴ പാറൽ കൊണ്ടാ തന്നെ കുട്യോൾക്കൊക്കെ പ പനി ജലദോ
ആ അതെ അതന്നെ ഇന്ന് പ്പൊ മഴ മഴാന്ന് കേട്ടാ മതി പനി ഇവ്ടെ പനി പനിച്ചട്‌ക്കാൻ ആ
ഇത് വെറുതെ അവധിയാവും
ആഹ് അതന്നെ എന്താ ചെയ്യാ
പിന്നെ എന്തേണ്ടാക്കി രാത്രിയത്തേക്ക് എന്തരുന്നു ഭക്ഷണം
ചോറ്ന്നെടോ ആ ഉച്ചക്ക്ണ്ടാക്കുന്ന ചോറന്നെ രാത്രിക്കും പിന്നെ ഇക്കാക്കക്ക് ചപ്പാത്തി വേണം ഇന്ന് ചപ്പാത്തി വേണ്ടന്ന് പറഞ് ഇന്ന് ഞാൻ കോഴുക്കട്ട ഇണ്ടാക്കീണ് ആ ആഹ് അപ്പൊ പിന്നെ അത് തിന്ന
കൊഴ്ക്കട്ടങ്ങനെ വീട്ട് എങ്ങനെങ്ങള് ഉണ്ടാക്കല് കൊഴ്ക്കട്ടൊക്കെ
കൊഴിക്കട്ട തേങ്ങയില് ശർക്കരക്കെട്ട് ഏലക്കായി ക്കെട്ടിട്ട് ഇന്ന് പ്പ ഞാ ശർക്കര ഇട്ടിട്ടില്ലേ പഞ്ചസാര ഇട്ടോ ശർക്കര നോക്കിയപ്പോ പൂത്ത് പോയെടോ ശർക്കര ഫ്രീഡ്ജില് വെക്കണോ
ഫ്രിഡ്ജിൽ ആ ഫ്രി്ജിൽ മറ്റേ പുറത്ത് വെച്ചാല് ആ വേഗം കേടു വരു തോന്ന്ണ്ട് ഞങ്ങള് ഫ്രിഡ്ജില വെക്കല് ഇവിടെ
ഉം ഇപ്പ പറ്യേ ഇമ്മ വിളിച്ചപ്പോ പറ്യേനു ഫ്രിഡ്ജില് വെക്കണം ശർക്കര വേം പൂതോയി ഞാ ആകെ ഒര് രണ്ടു മൂന്ന് ആഴ്ചായി ട്ടൊള്ളൂ വാങ്ങീട്ട് അഞ്ഞൂറ് ശർക്കര വെറുതായി അപ്പ ഞാൻ പിന്നെ പഞ്ചസാര ഇട്ട് അയ് ഇപ്പൊ ഒരീസം ഫ്രിഡ്ജില് വെച്ചപ്പൊരു വെള്ളൊല്ച്ചുങ്ങോണ്ട് ക്ക
ഉം ഉം എന്നിട്ട്
ഉണ്ടാവലണ്ട് അൻക്ക്
ഫ്രി ഇല്ല ഇല്ല അങ്ങനെന്നും തോന്നില്ല അതാ അതില അതേപോലെ കി ട്ടും ന്ന് ഫ്രിഡ്ജിലെങ്ങനേണോ വെച്ചത് അതേപോലെ കിട്ടല്ണ്ട് അലിയോന്ന് ച്ച പിന്നെ നമ്മള് കടിച്ചേന്റെ ബാക്കിയൊക്കെ വെച്ചാലത്
അലിഞ്ഞോവും ലേ മക്കൾ ഇന്നതിന്ന് ഇടുക്കുന്നുണ്ടോ അറീല ഇൻ്റൊരീസം ഇതേമാതിരി വെച്ചിട്ട് അവ് മെ കഷ്ണൊക്കെ കണ്ട് ആ മൂപ്പര് കടിച്ചത് വാക്കി അങ്ങോട്ടന്നെ വെച്ച് ണ്ടാവും
ക്കെ അങ്ങനെണ്ടാവും അലിഞ്ഞു പോവും ഇത് കവർ പ്രശ്നം ഉണ്ടാവൂില്ല
ആ ഞാൻ ബോക്സ് പാത്രത്തിലാക്കിട്ടെ
ആ ആ
വെച്ച് ഉം അപ്പം പിന്നെക്കാ പിന്നെ അവലൊന്നില്ലേ തേങ്ങ മാത്രേ ഉള്ളൂ പഞ്ചസാര ഇട്ടേ ശർക്കര ഇട്ടിട്ടില്ലേ
ഉം അത്ണ്ട് ഇതന്നെ ഇതെങ്ങനെ ഇണ്ടാക്കല് തേങ്ങേല് പൻസാര ഇട്ട്ട്ട്
പഞ്ചസാര ഏലക്കായ ഒക്കെ ഇട്ടിട്ട് കൊയക്കും പിന്നെ നമ്മള് മറ്റേ തിളച്ച വെ വെള്ളം തിളപ്പിച്ചിട്ട് അരിപ്പൊടില്ലേ പത്തിരിപ്പൊടി ആ അത്ട്ട്ങ്ങാണ്ട് നല്ലോണം ഉപ്പ് ഇട്ടിട്ട് ഈ തിളച്ച വെള്ളം അയ്ലേക്കെ ഒയ്ച്ച്ങ്ങാണ്ട് കൊയയ്ക്ക
ഉം ഉം
പൊടിയിലേക്ക് ഒയ്ച്ച് ഇന്നാല് കുറച്ച് അത്യാവശ്യം വെള്ളം പറ്റൂല കുറച്ച് ടമ്പർ വേണം പൊടിക്ക് ടൈറ്റ് വേണം ആ ആ അത് കൂട്ടി ആണ്ട് നല്ലം കൊയക്ക അങ്ങനെ കൊയ ച്ച്ങ്ങാണ്ട് ഇത് ഒരു കൈ നെ ക്കൊരു പരത്തി ഒരു ബോള് പോലെ ആക്കിട്ട് ആ ബോളിന്റെ ഉള്ളിലേക്കങ്ങട്ട് നറക്ക ഒരു പത്ത് മിനിറ്റ് ഇരുവത് പതിനഞ്ച് മിനിറ്റ് ആവി കേറ്റ എന്നിട്ടും തണുക്കണം ആവി കേറ്റി കഴി ണേയൻ്റെ മുമ്പ് അണ്ട് തിന്നരുത് തണക്കണം തണുത്താലേ ഒര് ഒന്നൊറപ്പ് വരൊള്ളൂ ലാലി വ്യേച്ച് ഉം
ഞാനത് വെറുത ചോദിച്ചത്
അനെ എനക്ക് എന്തൊക്കെ അറിയാം റെസിപ്പി
അ റെസിപ്പി സമൂസ, കട്ലൈറ്റ് അങ്ങനൊക്കായിട്ടൊക്കെ
ആ ആ ചോറ്ലോ ഈ താളിപ്പ് അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ
ആ ആ താളിപ്പ് മ്മളെ അരച്ച കറി കറികളാണ്ണ്ടാക്ക കാറ് ഉച്ചത്തേകൊക്കെ അതന്നെ രാത്രിക്കത്തേകൊക്കെ വെക്കും ഉം രണ്ട് നേരത്തിനായ്റ്റ് കറി വെക്കും ചോറാ
അങ്ങനൊക്കെ ഇൻക്ക് അങ്ങനൊക്കെഷ്ടാണ് മൊളകെന്തേലൊ താളി
കളിക്കറിക്കെ ഇണ്ടെങ്കിലൊക്കെ മീൻ പൊരിച്ചക്കെ നല്ല രസാണ്ലെ
തക്കാളി താളിക്കേടി ഞാൻ തക്കാളി താളിക്കും തക്കാളിം അയില് മൊളകും പൊടി വേറൊന്നുടൂല. വെള്ത്തുള്ളി തക്കാളിം മാത്രം കട്കില് വേറൊത്ട്ട് അയില് കൊറച്ച് മൊളകും പൊടി ഇട
ഉം ഉം ഉപ്പു ഉം ഉം മൊളകൊടി
അഹ് കഞ്ഞിവെള്ളം ആ കൊറച്ച് കഞ്ഞിവെള്ളൊഴിക്ക കട്ട് കൊറച്ച് വെള്ളം പോലും ഇണ്ടാവില്ല കട്ടില്ലാതെ കൊഴമ്പ് രൂപത്തില്ട്ടു
ഉം ഉം ഉം ഞങ്ങള്വ്ടെ മഞ്ഞപ്പൊടീം മൊളക്പൊടിക്കെ ഇടും തക്കാളീ വാടി വന്നീന്റേഷം മഞ്ഞപ്പ കൊറച്ച് മഞ്ഞപ്പൊടി മൊറൊപൊടി വെ ഇപ്പക്കൊന്നും ഇല്ലാതെ പറ്റൂല അ മൊറ കുറച്ചെടൊള്ളു. ചീ കട്കിന് പകരം ചീ ചീരുള്ളീലാണ് വെക്ക വെളിച്ചെണ്ണ പാന്ന്ട്ട് ചീരുള്ളി നല്ലോണം വാട്ടീട്ട് അതിലേക്ക തക്കാളിടല്
ആ കടക് ഇടൂല
ല്ല കടഗ്ടീണെകാ ഒര് രുചി രസം കൂടല് ചീരുള്ളിക്ക് ചെറിയുള്ളീക അത് നന്നായിട്ട് വാട്ടിട്ക ഇല്ലെങ്കി ത ക്കാളി ഇട്ടിട്ട് തക്കാളി പച്ചമൊളകു ഇടണയ് തിരിചെ അത് നല്ലൊം വാടീട്ട് പിന്നെ മഞ്ഞപ്പൊടിം മൊളകും പൊടിക്കെ ഇട്ടിട്ട് കൊറച്ച് വെള്ളം കൊറച്ച് വെള്ളപാർന്ന് കൊറച്ച് കട്ടിള്ള വെള്ളത്തിലെന്നെ ണ്ടാക്കും എന്നാ നല്ല ലൂസാവൂല്ല ന്നല്ലതില്
ആ ആ അത്യാവശ്യം വള്ളം കിട്ടാ ന്നക്ക തോളം
ഇങ്ങനൊകെ ചോറ് കഴിക്കാൻ പറ്റ്യ
ആ ശരി ഉം അങ്ങനെ ആക്ക്യ ഞാനുങ്ങനെ പറഞ്ഞി പ്പെന്റെ ഫ്രണ്ട് വിള്ച്ചിരുന്നു ഇപ്പോള്ങ്ങനെ പറെർന്നു തക്കാളി കറി മറ്റേ എല മറ്റെ മുരിങ്ങല താളിക്കാർന്നു അങ്ങനക്കാവുമ്പൊ രസാണ് അത് എന്ത്
ചീരയില മുവ മത്ത മുരിങ്ങയിലൊക്കെ താളിപ്പിക്കല്ല ഷ്ടാണ്
വൈനീന്റെല എങ്ങനെ താളിക്കതേനു വിരിഞെ
ആ അതെപോലെ അത് ചീരുള്ളി അയ്ൽക്ക് പിന്നെ വെള്തുള്ളിക്കെ വേണട്ടോ വെളിച്ചെണ്ണീക്ക് ചീരുള്ളിട്ട്ട്ട്. എലോ വാടി ദേശം ഏലട എലീക്ക് കഞ്ഞിവെള്ളം പാര കഞ്ഞിവെള്ളയ്ചിട്ട് പിന്ന ഉപ് ഉപ്പും പത്ത ഉപ്പ് പച്ചമൊളകൊക്കെ ഇട്ട്ട്ട് അതീക്കും വെള്ത്തുള്ളീ ഇട്ട ചെറ്താക്കി അരിഞ്ഞിട
ആ വെള്ത്തുള്ളിലെ
ആ അപ്പൊ മിക്സി കടിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റാണ്
ആ.... അവിടുതുടടിക്കും ആ
ചായെക്ക് ചെറുതാക്കി അരിഞ്ഞിട പട്ടത്തില് ങ്ങനെ ചെറ്താക്കി അരിഞ്ഞ്ട്ട്ട്ട്
ആ
കെരസാണ്
ഞാൻ കൊറേടൊ ചെറുള്ളി
അയിലേക് ഉം ഇല്ല കൊറച്ച് തോനൊന്നുല്ല കൊറച്ച് ഉം നമ്മളെ എലയെടുക്കാനെന് അനുസരിച്ച്-
ഉം ഞാനിന്ന് കൊഴ്ക്കട്ട ഇണ്ടാക്കണോർത്ത് എല എലട ഇണ്ടാക്കാന്ന വിജാരിച്ചേ ആഹ് പിന്നെ വായന്റെലൊക്കെ പോണം പോ അപ്പുറത്തെ വീട്ടിക്ക് അ ആഹ ഓഹ് അല്ലും രണ്ടണ്ട് ഒരെ മാതിരിയാണ് വായന്റ് എലലേലും മറ്റും മൂടണംന്നെ ഉള്ളു ഇത് ഹെ എലല്ലാതെ നമക്ക് ആവിക്ക് വെക്കാം രസായി എന്തായാലും. മൂപ്പർക്ക് ഇഷ്ടായി മൂപ്പർക്ക് ഇഷ്ടപ്പെടാൻ കൊറച്ച് പണിയ മേളേ. അവു പച്ചപോലെ ആവര്ത് വേവണം. ഉം അവ്ട്ന്ന് കൊറ് ച്ച്ണ്ടാക്കിയപ്പോ തെകഞ്ഞിട്ടൂല്ലാ
ആഹ് അല്ലെങ്കിലും നമ്മള് സാധനം കൊറ്ച്ച്ണ്ടാക്കുമ്പോ ഭയങ്കര ടേസ്റ്റാണ്
ആഹ് ശരിയാടോത് എല്ലോടത്തുള്ളാല്ലേ അഹ് കൊറച്ച്ണ്ടാകുമ്പോ ഭയങ്കര ടേസ്റ്റ് അഹ് ഞാനും ഒന്നര തിന്ന്ട്ടോള്ളൂ ഒന്നരെ തിന്നാൻ കിട്ടിയിട്ടേള്ളൂ.
ഉം ഉം ഞാൻ ഇവടെ എട്ക്ക് മറ്റെ പൂവടല്ലേ
ആഹ്
ഈ മൈദപ്പൊടിക്കെ കൊയച്ച്ട്ട് പരത്തീട്ട് അയിലേക്ക് നെറച്ചിട്ട് അയിലേക്ക് മറ്റെ
അട അട ആഹ്
ട്ട്ട്ട് ഇവടെ കൊറ്ച്ചെ ഇണ്ടാക്കീട്ടോള്ളു ഇവടാര് ക്കും പറ്റൂലായ് പറ്റൂലാച്ചിട്ട് കൊറ്ച്ചെ ഇണ്ടാക്കിയിട്ടോള്ളനി അപ്പൊ നല്ല ടേസ്റ്റത് അപ്പൊയാര്ക്കും തെകഞ്ഞില്ലാ
ആഹ് അതന്നെ അവസ്ഥ അയല് ഗോ ആഹ് അയ്ല് ഗോതമ്പൊടിടും
ഇല്ല്യാ മൈദ പൊടി മാത്ര ഞാ ഞാനന്ന് കൊയച്ചാക്കിയത് അത് എണ്ണേല് പൊരിച്ചെട്ത്ത്
ഉം എണ്ണേല് പൊരിച്ച്ട്ത്ത് ഉം ആവിക്കിടൂല എല്ലേല്ലും മൈദ പൊടി
അത് പൊരിച്ച്ട്ത്തു ഉം പച്ചവെള്ച്ചെണ്ണ വാങ്ങിച്ച്ക്ക്ണു അപ്പോ നെര്ച്ചിലുണ്ട് ചുടുവെള്ളത്തിലാവുമ്പം കിട്ടൂലല്ലോ അപ്പോ പച്ചളത്തില് കൊഴച്ചിട്ട് ത് പച്ചവെള്ളത്തില് കൊഴച്ച് ന്ന്ട്ട് പരത്തി അയിലേക്ക് തേങ്ങീം പഞ്ചസാരീം കാ പച്ചള്ളത്തില് കൊഴച്ചാലേ നെര്ച്ചില്ണ്ടാകു മറ്റേ
അത് സമൂസക്കായാലോ സമൂസക്കാണെങ്കിലോ
സമോസക്കെ ഞമ്മള് പൊറ്ത്ത്ന്ന് വാങ്ങിക്കലാണ് ആ സീറ്റ്പ്പം വാങ്ങി ക്കലാണ് ഉം ഉം അത് കെക്കാനും എള് പ്പം നോമ്പിനൊക്കായലൊക്കെ ന്നാ ഷീറ്റ് പൊറ്ത്ത്ന് വാങ്ങിക്കലാ
ആഹ് അതെ അതാക്കുംമ്പോ സുഖാ ഞ ഞ നോമ്പിന് അതാണ്ടാക്ക ആ ഷീറ്റ് വാങ്ങ്യാല് അതെന്നെ അധികണ്ടാക്കൂല പെരിക്കടി വല്ലാതെ നോമ്പ്ന്ണ്ടാക്കൂലേ ഷീറ്റ് ആഹ് അ ചെലപ്പൊ ഷീറ്റ് തണത്തൊക്കെ പോവും. ഏഹ്
അപ്പവടെ നിർബന്ധാണോ പൊരിക്കടി ഒന്ന് ഒന്നെങ്കിലും വാണം.
ആഹ് അത് ഒന്നെങ്കി ഒന്നൊക്കെണ്ടാവും. ന്നാ അയ്ക്കോട്ടടാ ഒര് കൊള് വെര്ന്ണ്ട്.
ആഹ് ശെരി ശെരി.